ഹലോ
കേൾക്കണില്ലേ?
ആണ്ട്.
ആഹ് ആഹ് എന്തൊക്കെ വർത്താനം?
എന്താ നല്ല വിശേഷം. ഇല്ല കഴിച്ചിട്ടില്ല.
ഉം ണ്ടാക്കൽ കഴിഞ്ഞോ?
ഹല്ല
ആഹ് ആഹ് ആഹ് ഇന്ന് സൺഡേ ആവുമ്പോ ഒഴിവല്ലേലേ?
ആഹ് ഇന്ന് പതുക്കെ ഉണ്ടാക്കാന്ന് വെച്ചിട്ട്.
ഉം ഉം എല്ലാവരും വൈകിയണീക്ക കുട്ടികൾക്കൊക്കെ ഒഴിവായതുകൊണ്ട്.
ഏഹ്
കുട്ടികൾക്കൊ ഒഴിവല്ലേ
ആഹ് അതുകൊണ്ട് പതുക്കെ ഇണ്ടാക്കാം. പിന്നെ തീരെ വെയ്യന്ന് പനിണ്ട് ചെറുതായിട്ട്.
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്.
ആഹ്.
അയ് ശരി.
നല്ല മഴയല്ലേ അപ്പൊ പനി പിടിച്ചു ചെറുതായിട്ട്. തലവേദന ഉണ്ട് സൗണ്ടൊക്കെ പോയി.
അപ്പന്ന് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടൽ ആവുംല്ലേ?
ആഹ തട്ടിക്കുട്ടലാ ആ ഹോസ്പിറ്റലില് പോണം കൊറച്ച് കഴിഞ്ഞട്ട്.
ആഹ് ആഹ് ആഹ്. പിന്നെ എന്തൊ ആഹ് ഇന്ന് ഇന്നലെ ഉ ഉച്ചക്കേഷം ഒരു കുറവുണ്ട് മഴ അതുവരെ നല്ല മഴ തന്നെയായിരുന്നു ഉം ഉം ഉം പിന്നെ എന്തൊക്കെ ഫുഡ് ഒക്കെ ഉണ്ടാക്കൊ ശരിക്ക്
ആഹ് ഫുഡൊക്കെ രാവു രാവിലത്തെ ഉച്ചക്കെത്തീം നമ്മളനെല്ലേ ചെയ്യ്ണത് എല്ലാതും ഉണ്ടാക്കും എല്ലാതും പറഞ്ഞ ബിരിയാണി നെയ്ച്ചോറ് രാവിലത്തെ ചായയുടെ കടികളൊക്കെ എല്ലാതും ഉണ്ടാക്കും
ആഹ് ആഹ് ആഹ് മന്തിക്കെ ഉണ്ടാക്കൊ
ഓഹ് ഇന്നലെ മന്ത്യായിരുന്നു ഇന്നലെ കുട്ട്യേള്ക്കൊക്കെ ലീവല്ലേ അപ്പൊ ഇന്നലെ വെച്ചു
ആഹ് ആഹ് ആഹ് കുട്ട്യേള്ക്കും പിന്നെ മന്തിയാണ് വേണ്ടത്
ആഹ് കുട്ടികൾക്ക് ഇഷ്ടാ
ആദ്യയൊക്കെ ബിരിയാണിര്ന്നു ഇപ്പൊ ബിരിയാണിയാര്ക്കും വാണ്ടല്ലോ ആഹ് ആഹ് മന്തിയാണ് വാണ്ടത് മന്തി മയോണൈസു ആണ് കുട്ട്യേള്ക്ക് വേണ്ടത്
ആഹ് അതെ അവര്ന്നെ ഇണ്ടാക്കും മയോനൈസ് നമ്മള് മന്തി വെക്കേണ്ട ആവശ്യ അവരെന്നെ തട്ടിക്കൂട്ടിയൊക്കെ റെഡിയാക്കും
ആഹ് ആഹ് ആഹ് ആഹ് അങ്ങള് എത്ര മക്കളുണ്ട്
എനിക്ക് രണ്ട് കുട്ടികളാ ഒരു മോ മോള് ഒരു മോനുആണ്
ആഹ് ആഹ് ആഹ് വലുതായോ
ആഹ് മോന് ആറാം ക്ലാസ്സില് അവൻ ദർസില് പഠിക്ക് പിന്നെ മോള് അഞ്ചാം ക്ലാസ്സില്
ആഹ് അപ്പ അവന് വീട്ടിലണ്ട അവിടെ നിന്ന് പഠിക്കുക വീട്ടിലുണ്ടാവോ
അവനിപ്പോ ഒരു മാസത്തില് മൂന്ന് ദിവസം ലീവ്ണ്ട് അപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് വന്നതാ ലീവിന് വന്ന
ആഹ് ആഹ് ആഹ്
മ്മ്
അയ് ശരി
മൂന്ന് ദിവസ്ത്തെ ലീവുണ്ട് അപ്പൊ ഇന്ന് പോകും വേണം
ഉം ഉം അവിടെ ഒരുക്ക് ഫുഡൊക്കെ ശെരിക്ക് കിട്ടുവോ
ആഹ് ഫുഡ് എല്ലാതും ഉണ്ട് അവര്ക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് പറഞ്ഞാ ബിരിയാണി നെയ്ച്ചോറ് സാദാ ചോറ് അങ്ങനെയുള്ളതൊക്കെ ഉള്ളു
ആഹ് ആഹ് ആഹ്
ഒക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട പോലെയൊക്കെ നമ്മൾ ഇവിടെ വരുമ്പോ ഇണ്ടാക്കി കൊടുക്കുക
അതെ അവിടെ പോയാ പിന്നെ അവിടെ ഇണ്ടാക്കണുന്നത് കഴിക്കുക അല്ലെ ആഹ് ആഹ് അത്രേയുള്ളൂ രണ്ടാമത് കുട്ടിയോ
രണ്ടാമത്തെ കുട്ടി അവള് അഞ്ചാം ക്ലാസ്സിലായിട്ടുള്ള അവള് ഇവിടെ സ്കൂള്ൽ പോവാ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഹസ് ബെന്റും ഇങ്ങളും മാത്രേ ഉള്ളൂ ആഹ് ആഹ് ആഹ് ആഹ് അയ്ശരി
ണ്ടെങ്കിൽ ഇതൊന്ന് നടക്കും
നടക്കൂല ഞമ്മള് മാത്രവുമ്പോ പിന്നെ ഒരു കൊഴപ്പുല്ല ല്ലെ എന്ത് ത ട്ടി കൂട്ടിയാലും കൊഴപ്പല്ലല്ലോ
അതെ
അതെ
ആഹ് ഞങ്ങള് തറവാട്ടിലായിരുന്നു ഇപ്പ ഞങ്ങള് പുതിയ വീട് വെച്ച് മാറിയതാ
ആഹ് ആഹ് ആഹ് ആ്ഹ് ഒരുമിച്ച് നിക്കുമ്പോൾ നടക്കൂല ഞമ്മൾ ഒറ്റക്ക ആകുമ്പോ പിന്നെ ഞമ്മുക്ക് ഞമ്മള ഇഷ്ടത്തിന്നുസരിച്ച് ചെയ്യാം അതന്നെ അതന്നെ ഒരു കൊഴപ്പുല്ല ഉ ഏ പിന്നെ ഉം ആഹ് ആഹ് അൽഹംദുല്ല അങ്ങനെ പോട്ടെ പിന്നെ. ണ്ടെന്ന് ട്രിപ്പൊക്കെ പോയിരുന്നോ.
ആ ഹസ്ബൻഡ് വരുമ്പോ ഞങ്ങള് ആലപ്പുഴ പോയിര്ന്നു. അങ്ങനെ കൊറെ സ്ഥലങ്ങളൊക്കെ പോവും ഞങ്ങളത്. വീടിര്ന്ന് വീടര്ന്നിട്ടാ പോയത് എല്ലാരുംകൂടിട്ട്. ടൂറ് പോയിര്ന്ന് ആലപ്പുഴ കാന ക ജല്ണ്ടല്ലോ കായലൊക്കെ കാണാൻ വേണ്ടി പോവും ആഹ് ആഹ് ബോട്ടിങ്ങിന് പോയിന്ന്
ആഹ് ആഹ ആഹ ആഹാ രാവിലെ പോയിട്ട് രാത്രി എത്തും ലെ?
ആ രാവിലെ ഞങ്ങളിവ്ട്ന്ന് നാല്മണിക്ക് പോയി ട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് പിറ്റേവ്സം ഒരു മണിയായി രാത്രി. ആഹ് അതിച്ചും അങ്ങനെ ആൺ കുട്ടിയള്. ആഹ് അവരെ ഫ്രണ്ട്സും ഹസ്ബൻറിന്റെ ഫ്രണ്ട്സും.
ആഹ് ആഹ് ആഹ്.
അവരെ കുട്ടിയളും എല്ലാരും കൂടിയ പോയത്. ഒറ്റക്ക് പോമ്പോ രസല്ലല്ലോ എല്ലാരും കൂടി പോമ്പോ രസല്ലേ.
എല്ലാരും കൂടി പോവുമ്പോ രസാണ്.
ആഹ്.
ബോട്ടിങ് ഭയങ്കര രസാണ്ല്ലേ
ഓഹ് നല്ല രസാണ് അവ്ട്ത്തെ കരിമീൻ പൊരിച്ചതും. ഹാ ഞങ്ങളാധ്യേ വ്ള്ച്ച് ബുക്കിങെയ്യണം ന്ന്ട്ടേ പോവാൻപറ്റുള്ളൂ.
ഉം ബുക്കിയ്യണം.
ആഹാഹ
ആഹ് വെക്കേഷൻ ടൈമിലൊക്കെ തെരക്കാണ്. വെക്കേഷൻ ടൈമില് നല്ല തെരക്കാവും ഉം ഉം.
ഒരുപാട് ദൂരാണ് ദൂരം കൊണ്ട് വിടെ എത്തിയോക്കുമ്പോ ആകെ ക്ഷീണിച്ചു.
അപ്പൊപിന്നെ ബോട്ട് യാത്ര വേണ്ടാ തോന്നും.
ആഹ് അപ്പൊ മതി തോന്നും ഇഞ് പോവൂലാന്നൊക്കെ തോന്നു നന്നാല്. വിന്നെ കൊറെ വീട്ടിലിരിക്കുമ്പോ വേവോ.
അതന്നെ പിന്നെ പോണന്ന് അതിന് എങ്ങനെ അറിയോ? ഈ കുട്ടികൾക്കാണ് വേഗം. വല്യോൽക്കുണ്ട്. പക്ഷെ നമ്മളെ ചെറുപ്പത്തില്പ് പൊ അങ്ങനെന്നും പോയിട്ടില്ലട്ടോ? ല്ലെ എപ്പോഴൊന്നും പോയ്ട്ടില്ലല്ലോ?
ഇല്ലല്ല ചെറുത് സ്കൂളൊക്കെ പഠിക്കണ കാലത്ത് സ്കൂളന്ന് പോവന്നല്ലാതെ.
കൂള്ന്നന്നെ മിക്കവാറും അധിക ട്രിപ്പ് ഒന്നു ഉണ്ടാവുല്ലല്ലോ?
ഇല്ല അന്നൊന്നും അന്നൊന്നു ത്ര നല്ല കാണാനുള്ള രു തു ഉണ്ടായിര്ന്നില്ല ഇ ഒക്കല്ലേ എല്ലാട്ത്തു തൊട്ങ്ങിത്.
അതന്നെ ഇപ്പത്തെ കുട്ടിയൾക്ക് പിന്നെ അനങ്ങിയാ പോണം ജങ്ക് ഫുഡ് കഴിക്കണം ന്നേ.
അവര്ക്ക് പൊർത്ത്ന്ന്ള്ള ഭശണം ചൂടും കാര്യങ്ങളും അവ്ടെ ലൈഫും ന്നമ്മടെ ലൈഫും. ഒരുപാട് മാറ്റ്ണ്ട് നമ്മള് ജീവിച്ച കാലങ്ങളൊന്നല്ല.
ത്രേ ഞമ്മളൊക്കെ മദ്രസ സ്കൂൾ പോവാർഞ്ഞാ.
ഒരു പേന ഒരു പെൻസിലോണ്ട് പോയിട്ട് ഒരു കൊല്ലതോണ്ട് എഴ്തിര്ന്ന ആ രാ ഇപ്പൊ നൂറ് പേനണ്ടെങ്കിൽ അവരിക്ക് തെകീല്ല. ഒരു ദിവസം ഉച്ച വരയ്ക്ക്ള്ളു ഒരു. പേന പിന്നെ ഉച്ച കഴ്ഞ്ഞാ പിന്നെ അത് കഴിഞ്ഞ്റഞ്ഞിട്ട് അത്. അതൊറ്റ ഏറ കഴിഞ്ഞിട്ടൊന്നുണ്ടാവൂല ന്നാലൊര് അങ്ങനെ.
ക്കളോട് പറഞ്ഞൊട്ക്കു ഞാനൊക്കെ പഴ ഞങ്ങള് പഠിച്ചിര്ന്നന്ന് ഞമ്മള് പമ്പ് വാങ്ങിര്ന്നല്ലോ. ല്ലെ അൻബൈസെക്കെ കൊടുത്തിട്ട് പേനീക്ക് മശി കഴിഞ്ഞ പമ്പ് വാങ്ങി ട്ര്ന്നില്ലേ.
ആഹ് ആഹാ ആഹ് ശരിയാണ് റീഫില്. ഒരു റീഫില് തെരോയ്ചിട്ട് ചെല്ലും ആഹ് ആഹ് അറിയാ അള്ളാഹ്.
കാലം അതേപോലെ മഷിനറക്ക ക്ക്ണ പേന ണ്ടാര്ന്നല്ലോ ഗൾഫ്ന്നൊക്കെ ആരെലും കൊണ്ടന്നെർന്നോക്കെയ് മഷി നെർക്കണ പേന. പ്പത്തെ കുട്ടിയളോട് അതൊക്കെ പറഞ്ഞാലെന്ത് ഒരാണ് കഴികി അണ്ട് വല്ച്ചെറിം. ഇപ്പം പിന്നെ റീഫില്ല് വാങ്ങ്ണ പരിപാടീല്ല ല്ലേ ഇപ്പ ആ പരിപാടിന്നെല്ലലോ
ഇപ്പോ ആ സംഭവേ ഇല്ല അങ്ങനെ ഉണ്ടോന്നെന്നെ അറിയില്ല.
ഒരുപാട് എന്താ പറയാ ഞമ്മള് അന്നത്തെ കാല പൈസ ഉള്ളവരും ഇല്ലാതവരും ഒക്കെ കണക്കാണ് ലെ
അന്ന്‌ണ്ടെങ്കിലും അത് മതിന്ന്ള്ള ലേ
അതന്നെ ലെവലിരുന്നു ഇങ്ങനെ ആർഭാടം അങ്ങനെ കൂടുതൽ അങ്ങനെ എങ്ങടും പോവാ അങ്ങനെയൊന്നും ഇല്ലാതെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മേടിച്ചു പോകും അതേപോലെ ഡ്രസ്സോ ഡ്രസ്സ് ഡ്രസിന്റെ കാര്യ അങ്ങനെ
ഡ്രസിന്റെ കാര്യണെങ്കിലും അങ്ങൻ തന്നെ എന്റെ അമ്മോ എന്റെ മോള്ക്ക്‌ ഇപ്പോക്കള്ള ഡ്രസ്സുകള് കാണണം അപ്പോ അവള് പറയുംഇനി ഞാൻ വലുതായാൽ ഇമ്മാക്കും ഇടാലോ പറയും നമ്മുക്ക് രണ്ടാക്കും ഇടാലോന്നാ പറയാ
ഫംഗ്ഷൻ ഇണ്ടെങ്കിൽ ഓൽക് അപ്പോ ഒരു പ്രാവശ്യം സ്കൂൾക്ക് എന്തെങ്കിലും ഒരു കളർ ഡ്രസ്സ് ഇട്ടു എന്ന് വെച്ചാ പ്പ പിന്നെ ആ ഡ്രസ്പോലും ഇടൂല സ്കൂൾക്ക്. ഏ പിന്നെ വേറെക്കിടും ആ നാണക്കേടാണ് എന്തൊരു കാലം. കാലത്തിന്റെ ഒരു മാറ്റം ഇപ്പോ എങ്ങനെ അറിയോ നമ്മളട് ത് നല്ല കാശ് വോണം
ഉം ഉം
കുട്ടികളെ മുന്നോട്ട് കൊണ്ടു പോകണെങ്കിലേ.
അല്ലാതെ
പിന്നെ സാധാ ഫുഡ് ഓൽക്ക് വേണ്ടേ. ചിക്കൻ ഇല്ലാതെ ഓൽക്ക് ചോറന്നെ വാണ്ട.
ച്ചതും കൂടി അവർക്ക് ഇടാൻ മടിയാണ്. അത് ഒരു ബട്ടൺസിന്റെ കുറവുണ്ട്. ഒരു യൂണിഫോം അടിച്ചതിന്റെ ഒരു ഷർട്ടിന്റെ മുകളിൽ ആ ബട്ട വേണന്ന് നിർബന്ധന്നുമല്ല. വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു
ആഹ് ആ.
എന്നിട്ട് ഇപ്പ സ്കൂൾ പോയി വന്നേക്കുമ്പോൾ പറയാ, കുട്ടികളെ കളിയ ആക്കാണ് ആ ബട്ടൺ അവിടെ ഇല്ലാ
അതന്നെ കാലത്തിന്റെ ഒരു മാറ്റണതെ.
ആ ബട്ടൺ അവിടെ ഇല്ലാത്തോണ്ട് പക്ഷെ ആ ബട്ടന്റെ ആവശ്യല്ല. അത് വേണെങ്കി നമുക്ക് വെക്കാന്ന് ടൈലറ് പറഞ്ഞിട്ട് തന്നത. പക്ഷെ അവര് പറയണ ഇത് നാണക്കെടാണ്. ഇതിപ്പ ഞാൻ ബട്ടൺ മേടിച്ച് വെച്ചിട്ടുണ്ട് തുന്നി കൊടുക്കാൻ.
ആഹ് ആ.
കോട്ട് കോട്ട് പോലത്തെ യൂണിഫോമാണ് അവര്ക്കൊക്ക കോട്ടല്ലെ കുട്ടികൾക്ക്. പണ്ടത്തെ നമ്മടെ കാലത്തെ പാവാടീം, പഴോന്നല്ലല്ലോ. ഫ്രണ്ട്‌ കോട്ടായിട്ട് മറിച്ചിട്ട് അങ്ങനെ ഇടുന്ന ഡ്രെസ്സുകളാ.
ഉം ഉം മഴെത്ത് ഒണങ്ങി കിട്ടാനും ബുദ്ധിമുട്ടാണ്.
ഓ പിന്നെ ഞാന് വാഷിംഗ് മെഷീൻ ഇട്ടാലും പോര, ഫാനിന്റെ ചോട്ടിൽ കോട്ന്ന് കിട്ടട്ടെന്ന് വെച്ചിട്ട് ഉം പിന്നെ അതല്ല മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ തുണികള ഒക്കെ നാശാവാണ് ഒക്കെ പൊട്ടി പോവാ ബട്ടൻസ് പൊട്ടാ ആകെ കളർ തന്നെ മാറാണ് ചെളി പോവൂല്ല അങ്ങനെ കൊറച്ച് ഇനിക്ക്ണ്ട് നക്ക്നല്ല നമ്മള് സാധാ കല്ലമെ കഴുകിട്ട് ഉം
പിന്നെ ഈ യൂണിഫോം എന്താ പറയാ കുട്ടികള ഈ ചെളിയക്കിയാ ത്രപ്പോ വലിയലായയാലും അതിലൊരു ചെളി ഉണ്ടാവും എന്നിട്ട് അത് മെഷീൻ ഇട്ട് തിരിമ്മിയില് അതേപല ഉണ്ടാവും.
അതെ
അത് ഞാന് യൂണിഫോമും അതേപോലെ വെള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ പുതിയ ഡ്രസ്സൊക്കെ പുറത്തു പോയിതിരുമ്പലാണ് ഹേ നമ്മള് പുതിയ മേക്സി മെഷീന് ക്ക് ഇട്ടാല് അത് പിന്നെ നോക്കണ്ട
ആഹ് നീന്റെ കളറ് മാറിട്ടേന്ന് തിരിച്ചു കിട്ടുള്ളൂ ആഹ്
ഞമ്മുക്ക് വെയ്യാത്ത സമയത്തൊക്കെ പിന്നെ നല്ല ഉപകാരാണ് ല്ലെ
അതെ വെയ്യാത്ത സമയത്ത് പിന്നെ മഴക്കാലത്തൊക്കെ നല്ലതന്നെയാണ് ഉണക്കിടുക്കാനും
പിന്നെ അതേപോലെ ബ്ലാങ്കറ്റുകൾ തിരുമ്പാന് അയ്‌നൊക്കെ നല്ല സൂപ്പറാണ് ല്ലെ
ആ ഹ്അതിനൊക്കെ നല്ലതാ
ആ ലേറ്റ് കളറില്ല ബെഡ്ഷീറ്റ് ഒക്കെ കിട്ടാ അതേപോലെ വെള്ള ആണെങ്കിൽ അത് ചോ വഴിമാറും അങ്ങനെയാണ് ആഹ് അത് സാ - കോളായാൽ ഞമ്മടെ കൈയോടന്നേ അതാ വലുതാവുമ്പോ പിന്നെ അയ്‌ന്ക്കൂല്ല ഞമ്മക്ക് മടിയല്ലേ
വറ്റി ക്കുവല്ലേ കേട്ടോ വറ്റിക്കുമ്പോ നമക് ഒന്നും അറിയണ്ട വെള്ളം ഓയിച്ചോടുക്കാ പക്ഷെ എന്റെ ഹസ് ഹസ്ബൻറിന് അതൊന്നും ഇഷ്ട്ടല്ല അവര് പറിം നല്ല മേലന ങ്ങി പണിട്ക്കാ വേണ്ടത്‌ അല്ലാതെ അതിനു ചെയ്യരുത് എന്നാ
ഇന്റെ ഹസ്ബൻറിന്റെ അയ്ൽ ഇടാനേ അയിക്കൂല ഡ്രസ്സ് എന്റെ ഹസ്ബൻന്റെ ഡ്രസ്സ് അയ്‌ല് ഇടാൻന്നെയക്കൂല ഞാനൊക്കെ പൊ അയ്‌ന് അതിൽ ഇട്ടത് വേഗം അറിയാം കാരണം ഒന്നും പോവു ല്ലല്ലോ
അതെ പണ്ടുള്ള ആൾക്കാർകൊക്കെ ആരോഗ്യം ഇത് ഉണ്ടാവണന്നെ അവരെ പണിയെടുതൊണ്ടാണ് നിങ്ങളൊക്കെ എങ്ങനെ ആവണത് തടിച്ച് വീർത്തിരിക്കണന്നെ നിങ്ങള് പണി എടുക്കാതോണ്ടാണ് ന്നൊക്കെ പറിം
എന്നാ ശരിട്ടോ
ആഹ് ഹ ഓക്കെ വിളിക്കാട്ടോ